ആഹ് തെരക്കായിരുന്നോ?
തെരക്കില്ല- ഓക്കെ ക്കേ-
രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കാണോ?
ആഹ് അതെ അതെ-
വിളിച്ച് രാവിലെ-
രാവിലെ ഇന്ന് ഇഡലിയും സാമ്പാറും ആയിരുന്നു-
ഓ അതെ ല്ലേ ഉച്ചക്ക്-
എന്തോ?
ഉച്ചത്തേക്ക് എന്താ-
ഉച്ചക്കത്തേക്ക് ഊ ചോറൊക്കെ ഉണ്ട്- ചോറും കറിയൊക്കെ മ്-
ആണോ? ഹെൽത്തി ഫുഡ് ഒക്കെയാണോ കഴിക്കുന്ന
ഹെൽത്തി ഫുഡ് ഒക്കെ ആണ് കൂടുതലും കഴിക്കുന്നത് വീട്ടിലെല്ലാവരും ഡയ- ഡയറ്റൊന്നും ഇല്ല ഉം ഞാൻ ഇങ്ങനെ ഒരു മെഡിക്കൽ ഫീൽഡിലാ വർക്ക് ചെയ്യുന്നേ
ആഹ് അതെ അല്ലേ ആഹ് അത് ശരി
ഉംമ്
അപ്പൊ ഹെൽത്തി ഫുഡ് എന്ന് പറയുമ്പോ നമ്മള് എന്തൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തണായിരിക്കും
നല്ല ആരോഗ്യം എന്ന് നല്ല ഹെൽത്തി ഫുഡ്ന്ന് ഉദ്ദേശിക്കുമ്പം- ആഹ് പ്രധാനമായിട്ടും പ്രോട്ടീൻ അധികം ഉൾപ്പെടുത്തുക പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കാർബോഹൈഡ്രേറ്റ് കൊറച്ചെടുക്കുക ആ അതെ കാർബോഹൈഡ്രേറ്റ് കൊറച്ചെടുക്കുക പ്രോട്ടീൻ കൂടുതൽ എടുക്കുക ഒരു പിടി ഫൈബർ ഉണ്ടായിരിക്ക- രിക്കണം ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കണം, പച്ചക്കറികൾ- ഉണ്ടായിരിക്കണം അതെല്ലാം കൂടെ അടങ്ങിയ ഒരു ബാലൻസ് ഇത് മേൽയായിരില്ലണം നമ്മുടെ ഫുഡിന്റെ രീതി ത്തീന്ന് പറയുമ്പോ കൂടുതലും കാർബോഹൈഡ്രേറ്റ്സ് ആയിരിക്കും അയ്നാത്ത് പ്രൊ പ്രൊട്ടീൻ കൊറവായിരിക്കും ഫൈബറ് കൊറവായിരിക്കും
കൊറവായിരിക്കും അതെ അതെ മ്മള് മലയാളികളെന്ന് പറയ് യുമ്പം കൂടുതല് ചോറ് കഴി ഇന്ന് വരും അല്ലെ ചോറ് കപ്പ അതൊക്കെയല്ലേ കഴിക്യ
അതെ
അപ്പ ഈ ചോറ് നമ്മള് കഴിക്കുമ്പ ഈ അളവ് കൊണ്ടായിരിക്കുവല്ലോ നമ്മള് ഈ സാധാരണ നമ്മള് ഒരു പിടി ചോറ് നമ്മള് കഴിച്ചാൽ നമു കഥ നമ്മടെ കലോറിയെ അല്ലാ ആവശ്യത്തിൽ അധികം കിട്ടുവല്ലോ പക്ഷെ ഈ എമൗണ്ട് കൂട്ട് കഴിക്കുന്നത്‌ കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ ചോറു നമ്മള് കൂടുതൽ കഴിക്കുന്നത്‌ കൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞത് നല്ലത് അല്ലന് വലിമ
തീർച്ചയായിട്ടും അതെ അതെ അത് ചോറിന്റെ അളവ് കൊറച്ച് കറി കൂടുതലെടുക്കുക എന്ന് പറയാറ് ണ്ടല്ലോ അപ്പം ആഹ് ചോറ് കൊറച്ചു കറി കൂടുതല് എടുക്കാം മറ്റ് പച്ചക്കറി മറ്റ് പ്രോട്ടീനും മൊട്ടയൊക്ക ഉൾ പെടുത്തുമ്പം നമ്മുടെ വയറ് നറയുവേം ചെയ്യും
അതെ പ്രോട്ടീനും എല്ലാം കിട്ടും അതെ അതെ എനിക്കും അതെ ചോറും അധികം കഴിക്കുന്ന ഇഷ്ടവല്ല എനിക്ക് ക്ക് താല്പര്യം ഇല്ലാത്തൊരാളാ ചോറിനോട് പക്ഷെ നമ്മളീ ചോറ് ഉപേക്ഷി ഇപ്പ നമ്മളിപ്പ ചപ്പാത്തി കഴിക്കുവാന്ന് വെച്ചോ ഈ ചപ്പാ തീരും എനിക്ക് തോന്നുന്ന കാർബോഹൈട്രേ റ്റ് ആ ആവശ്യത്തിലൊണ്ടെന്ന് എനിക്ക് തോന്നിച്ച് ച്ചിരി അധികവല്ലേ
ആഹ് ചപ്പാത്തീലും കാർബോഹൈഡ്ര ഡ്രേറ്റൊണ്ട് ചോർന് കഴിഞ്ഞും ബെറ്ററാണെന്ന് പറയുന്നു ഒരു നേരം ചോറ് കഴിക്കുക അല്ലെ അങ്ങനെ ഒരു രീതിയിലേക്ക്
ആ ഒരു നേരം അതെ ഉച്ചക്ക് മാത്രം ഉച്ചയ്ക്കാവുമ്പോ വലിയ കുഴപ്പ പ്പം വരത്തില്ലായിരിക്കും അല്ലേ ഡൈജഷൻ ഒക്കെ അങ്ങ് നടക്കുവോം ചെയ്യും വൈകുന്നേരം പരമാവധി ചോറ് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അല്ലെ
ആ അതെ വൈകുന്നേരത്തെ ഫുഡ് വൈകുന്നേര ത്തെ ഭക്ഷണം കിടക്കുന്നതിന് ഒരു മൂന്ന് മണിക്കൂർ മുമ്പേ കെട മുമ്പേ കഴിക് ക്കാ അപ്പ ശരിയായ
മുട്ടയൊക്കെ നമുക്ക് ഒരു ദിവസ ഒരാൾക്കക്ക് എത്ര മുട്ടയ നമുക്ക് കഴിക്കാൻ പറ്റും നമ്മുടെ ഹെൽത്ത് എങ്ങനെ നോക്കയാണെങ്കില്
മുട്ടാന്ന് പറയുമ്പം മുട്ട കഴിക്കുന്നതിലൊന്നും അങ്ങനെ ക്വാണ്ടിറ്റിയൊന്നുമില്
ഇല്ല അപ്പൊ ഈ വൈറ്റ് വൈറ്റും എല്ലോയും ഉണ്ടല്ലോ എല്ലോ പോർഷൻസ് ഉപേക്ഷിച്ചിട്ട് ആ വൈറ്റ് മാത്രം കൂടുതൽ കഴിക്കാ രണ്ടുമുട്ട ക്കെ കഴിക്കാൻ പറ്റുമോ ഓ രണ്ട് മുട്ട കഴിക്ക മ്പോ രണ്ട് മുട്ടയുടെ വൈറ്റ് പോഷനും ആ ഒരു ഒരു മുട്ടയുടെ മഞ്ഞക്കുരുവും
ആഹ്
അങ്ങനെ കഴിക്കണന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അതിപ്പോ കറക്റ്റ് ആയിരിക്കുമോ
ആ അതെ ഇത് മുട്ടയുടെ തൊക്കെ നമുക്ക് എത്ര കഴിച്ചാലും അതൊന്നും വലിയൊരു അത്രയും പ്രോട്ടീൻ തന്നെ നമുക്ക് കിട്ടുന്നതെ അതിനൊരളവൊന്നും കൃത്യമായിട്ടൊന്നുമില്ല
ഇല്ല എന്താന്ന് വെച്ചാ അമ്മയ്ക്ക് ഇങ്ങനെ കൊളസ്ട്രോളിൻ്റെ പ്രശ്നമുണ്ട് അപ്പ മുട്ട ഇങ്ങന കൂടുതല് കഴിക്കണ്ടാന്ന് ഡോക്ടർ പറഞ്ഞെ ആഹ് അന്ന് പോല ചോദിച്ചപ്പൊ മഞ്ഞ കഴിക്ക വെള്ള കഴിച്ചോളാൻ പറഞ്ഞു മഞ്ഞ കഴിക്കരുതെന്ന് പറഞ്ഞു ആ അതാ ഞാൻ ചോദിച്ചെ
ആ കുറച്ച് ഇത് നമ്മൾ നോക്കി കഴിയുമ്പോൾ കുറച്ചിതൊക്കെ പറയുന്നുണ്ട് കുറച്ച് പഠനങ്ങളൊക്കെ പറയുന്നുണ്ട് മുട്ടയുടെ മഞ്ഞയും വെള്ളയും അതിനൊരു വ്യത്യാസമൊന്നുമില്ല അത് രണ്ടും ആരോഗ്യത്തിന് നല്ലത് തന്നെ അത് എതൊരു രോഗത്തിനും അതൊന്ന് മാറ്റി കഴിക്കണ്ട അങ്ങനെ പറയന്നുണ്ട്
പ്പ ആരാണ് സമിറെന്ന് പറയ മുഴുവനാണെങ്കിലെത് സമിക്രതവാകത്തൊള്ളൂ അല്ലേ ആഹ് അതെ നമ്മള് കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മള് ഈ മൊട്ട സാധാരണ അങ്ങനെ കൊടുക്കുന്നെയായിരിക്കും ഏറ്റോ നല്ല കുറുകീട്ട്തന്നെ കൊടുക്കുന്നതരിക്കും ഏറ്റം നല്ലത്
ആഹ് പുഴുങ്ങിയ മുട്ട നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് ഏത് രീതിലായാലും മൊട്ട ഏറ്റവും പ്രധാനം തന്നെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് ഏത് രീതിൽ കഴിച്ചാലും തോരൻ പോലെയാണെങ്കിലും അവർക്ക് ഇഷ്ടൊള്ള രീതി രീതിയിൽ വെച്ച് കൊടുക്കാനൊന്ന അവര് കഴിക്കുന്ന ഏത് രീതിയാണോ അത്രയൊ നല്ലത് മൊട്ടേ ഏത് രീതിൽ കഴിച്ചാലും ഉം
തെ ഈ പാല് കൊടുക്കമ്പ നമ്മള് ഈ പാല് കൊടുക്കൂല്ലോ നമ്മള് ആഹ് നമ്മള് കവറ് പാൽ വാങ്ങുല്ലോ കടേന്ന് അതാണ് നമ്മള് വീടുകളി നിന്ന് മേടിക്ക്ന്ന ന്ന പാല അതില് ഏതാരിക്കും ഇച്ചിരൂടെ ഉത്തമം കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കി
വീടുകളില് പശൂനെ വളർത്തിയിട്ടുള്ള വീടുകളിലെ പാല് തന്നെയല്ലേ മറ്റ് കവർ പാലുകളിൽ കഴിഞ്ഞും മായൊന്നും ചേർക്കാത്തതുപോലെ നമുക്ക് തോന്നുന്നത് അം കവർപ്പാലുകളില് അതെ ആഹ്
ണംന്നേ ഒള്ളേല്ലേ അപ്പൊ ഇങ്ങനെ പറഞ്ഞു അമ്മ ഇങ്ങനെ പറയും പ്പഴുവേ നന്നായിട്ട് പാലു തിളക്കണം അങ്ങനെ ഒരുപാട് തിളപ്പി- കുഴപ്പണ നമ്മള വീടുകളിൽ നിന്നും വാങ്ങുന്നപാല്
അങ്ങനെ ഒരു ഇതൊന്നും ഞാൻ കേട്ടിട്ട്- ട്ടില്ല അതെ ഇല്ല
പാല് കൊടുന്നൊരു കൊഴപ്പില്ലോ അല്ലെ വീടുകളിൽന്ന് മേടിക്കുന്ന കുഞ്ഞ് കുട്ടികൾക്കൊക്കെ കൊടുന്നേന് കുഴപ്പ ഇല്ല ആ ഇവിടുത്തെ അമ്മയൊക്കെ ഇങ്ങനെ പറയെ ഒരുപാട് പാല് ഇങ്ങനെ കൊടുക്കരുത് കൊടുക്കരുന്ന് എപ്പോഴും പറയുവേ അതാ- ആഹ് പിന്നെ ഇലക്കറികൾ കൂടുതൽ കൊടുത്തഏറ്റവു ന- നല്ലാരിക്-
ആഹ് തീർച്ചയായിട്ടും ഇലക്കറികൾ അതെ അവർക്ക് കുട്ടികൾ കഴിക്കാൻ മടിയായിരിക്കും പക്ഷെ ഇലക്കറികൾ നല്ലതാണ് അവർ- മറ്റേരു കണ്ണിന്റൊക്കെ ആരോഗ്യത്തിനും എന്തും എല്ലാത്തിനും പച്ചക്കറികള് നല്ലതാണ്.
ഇലക്കറി മ്മക്ക് അങ്ങനെ ഇഷ്ടം പോലെ കിട്ടേം ചെയ്യില്ല പറമ്പികളിലൊക്കെ മത്തയെല മുരിങ്ങല ചീരയൊക്കെ ഇഷ്ടം പോലെ ഒണ്ടല്ലൊ നമ്മൾ ഈ ആഹാര- ത്തി മാത്രമല്ല നമ്മൾ ഹെൽത്ത് ശ്രദ്ിക്കുമ്പൾ നമ്മൾ വ്യായാമം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ടല്ലേ
തീർച്ചയായിട്ടും ഉ ദിവസം മുപ്പത് മിനിറ്റെങ്കിലും ഒരു വ്യായാമത്തിനായിട്ട് കൊടുക്ക ക്ക അതും കുറച്ച് ഉം രാവിലെയോ വൈകിട്ടോ ഫുഡിന് മുൻപേ വേയമം ചെയ്യ
യോഗ ഈ യോഗയും നമ്മൾ വ്യായാമോ ചെയ്യുന്നത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ക കാണോ
ഉ രണ്ടും ഡിഫറൻസ് തന്നെ ഉണ്ട് യോഗ ചെയ്യുമ്പം കുറച്ച്
മൈന്ഡറ് ഇച്ചിരി ആ മനസ്സിന് ഇച്ചിരി ഒരു ത് കിട്ടും കയ അല്ലേ മറ്റേ എക്സസൈസ് ചെയ്യുമ്പോഴും നമ്മുടെ ശരീരത്തിനാണല്ലോ അതിന്റെ ഒരുത് ഉണ്ടാാവുന്നത് ആഹ അ രണ്ടും കൂടെ നമ്മൾ വേണ ചെയ്യുന്നകൊഴപ്പോ പോല്ലാലോ
അതെ അതെ രണ്ടും ചെയ്യുന്നത് ഏറ്റവും നല്ലത് മാനസികാരോഗ്യം സ്ഥാനം തന്നെ നമ്മുടെ സമ്മർദ്ദം കുറയ്ക്കാനൊക്കെ
അതെ അതെ മനസ്സി ഒരു സന്തോഷം നമ്മുടെ ശരീരത്തിന് നു നമ്മക്ക് ഒരു ആരോഗ്യ ഒക്കെ ഉണ്ടാാവും ടല്ലേ അതെതെ ആ അപ്പ ഫുഡും ശ്രദ്ധിക്കണം ഇതും എല്ലാം കൂടെ ശ്രദ്ധിക്കണം
അതെ അതെ ആ പിന്നീട് ആരോഗ്യംന്ന് പറയുമ്പം നമുക്ക് ഫോൺ ഫോണിന്റെ ഉപയോഗം കൂടുതലായിട്ടുള്ള ഫോണിന്റെ ഉപയോഗം കുറയ്ക്കാം
കുറക്കണം ആ അതാണ് ഏറ്റവും ഇപ്പൊ ഏറ്റവും കൂടുതൽ അതാണ് നമ്മളിപ്പോ പല സൈസില് ഫുഡുകളൊക്കെ പ്പം നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടു മല്ലോ ആഹ കുട്ടികൾ എന്നൊക്കെ പറയുമ്പോ ഇവർക്ക് ആകർഷണമാണ് പല രീതിയിലുള്ള പല ടേസ്റ്റില് അത്കിട്ടുമ്പോ അവർക്ക് അത് കഴിക്കും നല്ലാഗ്രഹ പക്ഷെ അതൊക്കെ ഒരു പരിധി വരെ ഒരു വല്ലപ്പോഴ വാങ്ങി കൊടുക്കുന്നേന് കൊഴപ്പോല്ലല്ലോ അല്ലെ
അതെ അതെ കടല പോലെള്ളതൊക്കെ നല്ലതാണ് ആ അതെ കടല ച്ച് ആ
ങ്ങനെ സ്രദ്ധിക്കണം ഉം വറുത്തതും പൊരിച്ചതും ഒക്കെ പരമാവധി ഒഴിവാക്കുന്നതല്ലേ പ്പോഴും നല്ലത്
അതെ തീർച്ചായിട്ടും വീടുകളില് ഭക്ഷണം തന്നെ പരമാവധി നല്ലത് വീടുകളിൽ ഉണ്ടാക്കുന്ന അതെ ഉപ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയും അതെ
തീർച്ചായിട്ടും അതെ ഫുള്ളി ബേക്കറി പലഹാരംആണെന്ന് എനിക്ക് തോന്നു അത്ര ഒരു ഏറ്റവും കൂടുതൽ പ്രശ് ണ്ടാക്കുന്നത് ബേക്കറി പലഹാരമായിരിക്കും
അതെ ബേക്കറിപലഹാരം കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം അത് തന്നെ ബേക്കറി പലഹാരങ്ങളിൽ ഒത്തിരി ഉം അജ്നമോട്ടോ ഒത്തിരി മധുരങ്ങളും ചിട്ട ണ്ണയും എല്ലാ കൂടെ ചേർ തായിരിക്കും അപ്പൊ പിന്നെ
ഇവിടെണെങ്കിൽ ഹസ്ബന്റിങ്ങനെ വിളി ബേക്കറിപലഹാരങ്ങൾ മേടിക്കാൻ അങ്ങനെ സമ്മതിക്കില്ലാരന്നു. ചെലതുണ്ടല്ലേ ഈ വർ അധികം കഴിക്ക നമ്മളിപ്പോ വീട്ട്ലാണെങ്കി പ്പം കായൊക്കെ വറക്കോണം മ്മൾ വീട്ടിൽ വറക്ക്ണത്ര വല്ല്യ കൊയപ്പംല്ലാന്നാ പറയുന്നെ
ഉം
ആ സമ്മതി സമ്മതിക്കില്ലേ നമ്മളിങ്ങീ കുട്ടി ഇ നമ്മൾ വീട്ടിലാണെങ്കില് പ്പ ഈ ചക്ക സീസണല്ലേ ഇപ്പൊ ചക്ക കൊണ്ട് പ്പോ അട അങ്ങനെ ഷ്ടമല്ല അതി അങ്ങോട്ട് കഴിക്കില്ല പക്ഷെ അതൊക്കെ നല്ല ഹെൽ പിന്നെ നല്ലത
ഉം തീർച്ചയായിട്ടും അതെ
അതൊക്കെ ചക്ക ന്നൊക്കെ പറയുമ്പോ എപ്പളും കിട്ടുന്ന സാധന അല്ലോ അല്ലെ കിട്ടുന്ന സീസണില് നല്ലോണം കഴിക്കണം
ഉം അതെ പിന്നെ മതിയായ ഉറക്കം ആവശ്യ ത്തിനുള്ളൊരു റക്കം നല്ലതാണ് ആരോഗ്യത്തിന് അതെ എത്ര വെള്ളം ധാരാളം കുടിക്കുക പിന്നെ വ്യക്തി ശുചിത്വം പാലി ക്ക്യാ ഇതൊക്കെ അങ്ങനെയൊക്കെണ്ടെ നല്ല ആരോഗ്യ കേരമായി ജീവി ക്യാം
ജീവിക്കാൻ പറ്റും അതെ ഒരുപാട് ഘടകങ്ങളുണ്ട് നമ്മള് ഒരു കാര്യം മാ ഫുഡ് മാത്രോ അല്ലെങ്കിൽ ഡയറ്റ് മാത്രമോ അല്ലല്ലോല്ലെ എല്ലാം കൂടെ ചേരുമ്പോഴല്ലേ ഒരു നല്ലൊരു ഹെൽ ത്ത്
ഉം കാരണം ഇന്നത്തെ കുട്ടികളൊന്നും ആറ് ആ ആറേഴ് മണിക്കൂറൊന്നും അവർ ഉറങ്ങുന്നില്ല
പ്പൊ ഇല്ലല്ല കുറവാ ഒർക്കം കുറവാ കൂടുതലും ടിവിയും ആ മന്നെ ഉം ഫോണൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെയിരിക്കും കുട്ടികള് അതെ കുട്ടികളിലെ ആരോഗ്യ പ്രശ് ഏറ്റവും കൂടുതൽ കാരണം മൊബൈൽ ഫോണിന്റെ ഉപ
മൊബൈൽ ഫോൺന്റെ ഉപയോഗം തന്നെ അതെ തീർച്ചയായിട്ടും ഉം രാ ഇത്തിരി ഒരു വൈകി ഉറങ്ങുന്നതിനും അതെ അതെ ഉം
പറയുന്ന ഒരു മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകമാണല്ലോ
ഉം തീർച്ചയായിട്ടും ഉം
ഏഴ് മണിക്കൂർഏഴ് മണിക്കൂറക്കെ ഒർങ്ങിയാഅത്യാവശ്യം നല്ല ഒരുതാന്ന് പറ അതല്ലേ എട്ടാണ് പറയുന്നതെങ്കി
ആ ഏഴ് മണിക്കൂറെങ്കിലും മിനിമം ഒറങ്ങുക അതെ അതെ പക്ഷേ
അന്ന് അറിയില്ല എങ്ങനെ ആയിരുന്നെന്ന് അതെ അറിയില്ല നമ്മുക്ക് ഈ പകല് പോലെ അവിടെ രാത്രിയിലൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ പകല് പോലൊക്ക ഉറങ്ങുന്നില്ല എന്നൊക്കെ
അതെ അതെ നല്ല ഉം ആ അതെ ആ തീർച്ചയായിട്ടും അതെ അതെ
എന്നാ ശെരിറാങ്കിലേ ശെരി ഓക്കെ ഓക്കെ